ഹലോ?
ആ കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം.
ആഹ് പിന്നെ എന്തായി പഠിത്തോക്കെ?
ഉം ഞാനിപ്പോ ഇന്ത്യയിലെ കാർഷിക വിളകളെ പറ്റിയൊക്കെ പഠിച്ചോണ്ടിരിക്കുവായിര്ന്ന്.
ആണല്ലേ ആഹ് ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാ. പല പല കൃഷി രീതികളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കയാ.
അതെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള വിളകളാണല്ലേ ഉള്ളത്.
ആണല്ലേ.
ആ കാരിഫ് റാബി സെയ്ദ്ന്നൊക്കെ പറഞ്ഞ്.
ആ ആ ആ ആ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ശെരി ഇന്ത്യയിലെ കാർഷിക വിളകളല്ല പൊതു മൊത്തത്തിലുള്ള കാർഷിക വിളകളെ പറ്റിയായിരുന്നു നോക്കിക്കൊണ്ടിര്ന്നത്. ഇന്ത്യയിലെ കാർഷിക വിളകളുടെ പ്രത്യേകത എന്തൊക്കെയാ?
ഇന്ത്യയില് നമ്മള് മൂന്ന് സീസണിലായിട്ടാണ് പ്രധാനവായിട്ടും കൃഷി ചെയ്യുന്നേ.
ആണല്ലേ ഓ ഓ.
കാരിഫ് വിളകൾന്ന് പറയുമ്പോ അതിനകത്ത് നെല്ല്, ചോളം, ജോവർ, ബജ്റ, പരുത്തി കപ്പലണ്ടി ചണം ഇതൊക്കെയാ ഉൾപ്പെടുന്നേ.
ഉൾപ്പെടുന്നതല്ലേ ആഹ് ആഹ്.
ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കിയിട്ട് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ വിളവെടുക്കുന്ന
ഓഹ് ഓഹ്
പിന്നെ വരുന്നത് റാബി.
ആഹ്
റാബി പറയുമ്പോ ഗോതമ്പ പയർ വർഗം
ആണല്ലേ ആഹ് ആഹ് ആഹ്. ഞാൻ പിന്നെ ഒരുപാട് ഈ ഏഹ്. കൃഷി രീതികൾ ഉണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ നമ്മള് ഇങ്ങനെ സെറി കൾച്ചർ അതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ പൂവിന്റെ കൃഷിക്ക് നമ്മള് ഫ്ലോറികൾച്ചർന്ന് പറയും മുന്തിരിയുടെ കൃഷിക്ക്. നമ്മള് വിറ്റി കൾച്ചർന്ന് പറയും
പിന്നെ മു മുയല് വളർത്തലല്ലേ ക്യൂണി കൾച്ചർ.
ആഹ് അതെ അതെ
ആഹ് അത് കേട്ടിട്ടുണ്ട്
ഉം പിന്നെ ഈ പട്ടനൂൽ പുഴു വളർത്തുന്നതാണ് സെറി കൾച്ചർ.
സെറി കൾച്ചർ ആഹ്.
അതെ ഈ ഖാരിഫ് വിളവുകളെ കുറിച്ച് എന്തൊക്കെയാ അറിയാം നിനക്ക്.
പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെ ഏതൊക്കെ വിളകളാണ്, ഇത് ഏതൊക്കെ മാസം വിളവില്. കൃഷിയിറക്കുന്നു ഏതൊക്കെ മാസം വിളവെടുക്കുന്നുന്ന് നമ്മക്ക് നോക്കണ്ടേ പിന്നെ ഈ വിളകളിലെ പറ്റി ട്ട് നമുക്ക് എടുത്ത് പഠിക്കാൻ വേണമെങ്കില്, ഇപ്പൊ നെല്ലെടുത്താൽ തന്നെ ആഹ്. നെല്ലിനേറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാന്ന് അറിയാവോ?
നെല്ലിന് എക്കൽ മണ്ണാണോ?
അതെ നെല്ലിന് എക്കൽമണ്ണാണ് ഏറ്റവും അനുയോജ്യം ഇത്. ആഹ് ഇതിന് ഏകദേശം ഒരു ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളില്. താപനില വേണം എന്നാൽ മാ
ഓഹ് വളരുള്ളൂ ആഹ് ആഹ് ആഹ്.
അതുകൊണ്ട് തന്നെ ഒരു നൂറ്റി അൻപത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ആവശ്യമാണ്.
ആണല്ലേ പിന്നെ ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്, ഏതൊക്കെയാന്നറിയാവോ? പരുത്തി, ചണം പഞ്ചസാര, പട്ടനൂൽ വ്യവസായം, സിൽക്ക് വ്യവസായം. തേയില, ക്ഷീര വ്യവസായം, പേപ്പർ വ്യവസായം. ഇതെല്ലാം കൃഷിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചെല ഏഹ് വ്യവസായങ്ങളാണ്, കൃഷി അധിസ്ഥ്ഠിത വ്യവസായങ്ങൾ.
ഓ ഇതില് തന്നെ പരുത്തി ചണം അതൊക്കെ നാണ്യ വിളകൾന്നല്ലേ പറയുന്നേ
അതെ അതെ
പരുത്തിക്ക് പരുത്തിക്ക് വേണ്ടുന്ന മണ്ണ് ഏതാന്ന് അറിയാവോ?
പരുത്തിക്ക് കറുത്ത മണ്ണല്ലേ.
അതെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ എക്കൽ മണ്ണ് മാത്രമല്ല. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്.
അറിയപ്പെടുന്നുണ്ട് അതെയതെ. ഗോൾഡൻ ഫൈബർന്ന് അറിയപ്പെടുന്ന ഏതാണെന്ന് അറിയാവോ
അല്ലേ
അല്ല അത് ചകിരിയാണ്
ചകിരി ആഹ് അപ്പൊ വേറെന്തോ അറിയപ്പെടുന്നുണ്ടല്ലോ, ചണത്തിന് ഇതുപോലെ ഒരു പേരുയുണ്ടല്ലോ.
ചണത്തിനും ഇതുപോലെ എന്തോ ഒരു പേരുണ്ട്. ഗോൾഡൻ ഫൈബർന്ന്റിയപ്പെടുന്നത് ചകിരിയാണ് കയർ നമ്മുടെ- ആഹ് ആലപ്പുഴയിലൊക്കെ ഒരുപാട് ഉത്പാദിപ്പിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ?
അതെ അതെ. ആ ഹ്അപ്പോ ആം.
പലതരത്തിലുള്ള സസ്യങ്ങളുണ്ടല്ലോ ഈ- ആ പടർന്ന് കയറുന്ന ടൈപ്പിലുള്ള സസ്യം. ങ്ങളുണ്ട് അയിന് എന്താ പറയുന്നേനറിയാവോ?
ഇല്ല.
ക്ലൈംബോസ് അല്ലെങ്കിൽ ആരോഹികൾ ന്നാ പറയുന്നത്.
ആരോഹികളല്ലേ?
അതെ അതെ.
ഉം അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു പേരുള്ള കാര്യം.
ആണല്ലേ.
ളം. പിന്നെ നമ്മുടെ ഇന്ത്യയില ഒരു പ്രധാനപ്പെട്ട ഒരു വിളയല്ലെ ഗോതമ്പ്.
അതെ അതെ.
കാർഷിക വിളകളില് രണ്ടാം സ്ഥാനോ ഉള്ളത് നെല്ല് ഒന്നാം സ്ഥാനോം. ഗോതമ്പിന് രണ്ടാം സ്ഥാനം.
ആഹ് എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തെറ്റിയതാട്ടോ ശരിക്കും- ചണത്തിനെയാണ് ഗോൾഡൻ ഫൈബർ. സിൽവൻ സിൽവർ ഫൈബർന്ന് അറിയപ്പെടുന്നേയാണ് പരുത്തി.
യൂണിവേഴ്സൽ ഫൈബർ അല്ലേ?
സിൽവർ ഫൈബർന്നും യൂണിവേഴ്സൽ ഫൈബർന്നും അറിയപ്പെടുന്നുണ്ട്.
ആഹ് ആ ഓക്കെ മറ്റേത്.
ഗോൾഡൻ ഫൈബർ.
ഇന്ത്യയിലെ കോട്ടോണോ പോളീസ്ന്ന് വിശേഷപ്പിക്കപ്പെടുന്ന നഗരം ഏതാണറിയാമോ?
ഇല്ല
അത് മുംബൈ ആണ് കാരണം- വൻതോതിൽ പരുത്തി തുണി ഉത്പാദം ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥലവാ.
ആണല്ലേ! പിന്നെ കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് അറിയാവോ?
ഇല്ല അറിയത്തില്ല.
അത് ബീഹാറാ പിന്നെ കൃഷിക്കായി ടെന്നെ ത്യേക ബജറ്റ് തയ്യാറാക്കിയത് തെലങ്കാനയാണ്.
തെലങ്കാന മറ്റേത് ബീഹാർ. ഉം പിന്നെ തേയിലയുടെ കാര്യങ്ങളെ പറ്റി അറിയോ തേയില ഏറ്റവും കൂടുതൽ ഉൽ- കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യ ഇന്ത്യ എന്നറിയാമോ?
ഇല്ല.
ഇന്ത്യ തേയില ഉല്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യോ വലിയ. എമൗണ്ടില് തേയിലം ഉല്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ട് ഏതൊക്കെ സംസ്ഥ- തേയില കൃഷി എങ്ങിനെന്നറിയാമോ?
പ്രധാനമായിട്ട് കേരളം.
ഉം കേരളം ഉണ്ട് ഉം.
കാശ്മീർ കാണും ഹിമാചൽ പ്രദേശ്.
ഇതിനകത്ത് വരുന്നത് കേരളം ഉണ്ട് തമിഴ്നാടു ഉണ്ട് അസാമുണ്ട് പശ്ചിമ ബംഗാൾ ഒക്കെ ഉണ്ട്.
ആണല്ലേ.
ആ അതെ ഇവിടെ താപനില ആവശ്യമാണ് ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമാണ്.
ഓ ഓ അതുകൊണ്ടാണല്ലോ. നമ്മളെ മൂ. നമ്മുടെ കേരളത്തിലെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലല്ലേ ഇതൊക്കെ കാണപ്പെടുന്നത്?
അതെ നമ്മൾ കണ്ടിട്ടില്ലേ ഇതിങ്ങനെ ചരിഞ്ഞാണ് നട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ കുന്നിൻ ചെരിവകളുള്ള പ്രധാനായിട്ടും- ഈ തേയില കൃഷി ചെയ്യുന്നത് വെള്ളം ഒഴിക്കാൻ പാടില്ല പക്ഷെ വേണം അങ്ങനെ ഒരു അവസ്ഥയ ഇതിന് വേണ്ടത്
വേണ്ടത് ആഹ് ആഹ് പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈന ഉൽപാദി തേയില ഉല്പാദിപ്പിക്കുന്ന ചൈനയിലാ
ചൈന അ നമ്മള് രണ്ടാം സ്ഥാനം
അതെ പിന്നെ ഇന്ത്യൽ തന്നെ.. തേയില ഉത്പാദത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാന്ന അറിയാാവോ? അതെ അതെ ആസാം നമ്മൾ ആസാം വാലിറ്റി ഇന്നൊക്കെ കേട്ടിട്ടില്ലേ അതെ പിന്നെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടാന്നറിയോ അത് ഗുഹാവതിയ ഗുവാഹത്തി
ഗുഹവതി അതെ എവിടാ
അത് ഗുവാഹത്തി എനിക്ക് തോന്നുന്നു പഞ്ചാബിൽ. ആണെന്ന് തോന്നുന്നു പഞ്ചാബോ ഗുജറാത്തോ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല
ആഹ് ഗുവാഹത്തി അവിടെ ഒരു...
ഓഹ് ഓഹ് ഉണ്ടല്ലേ ആഹ് ആഹ് ആഹ്..
പിന്നെ കാപ്പിയെ പറ്റിട്ട് എന്താ അറയാ കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനഅറിയോ
കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അറിയില്ല ഇന്ത്യൽ ഒന്നാമത് കർണാടകയാന്ന്റിയാ
അതെ അതെ ഇന്ത്യയിൽ ഒന്നാമത് കർണാടകയ.. പിന്നെ കാപ്പി ഇന്ത്യയുടെ സ്ഥാനം ആറാണ്
ആഹ് അല്ലേ ആഹ് ആഹ് ആഹ്
കാപ്പിക്കെന്ന് വെച്ചാ ഒരു മിതമായ താപനിലയും നല്ല പോലെ മഴയും വേണം അങ്ങനൊര അവസ്ഥയ വേണ്ടത് കാപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനം ഏതാന്നറിയാമോ??
അറബിക്ക റോബസ്റ്റ ലൈബീരിയ ഒക്കെ പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങളാ. അതില് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഈ അറബിക്ക ഉള്ളത്.
അറബിക്കയാണ്...
അതെ പിന്നെ ലോകത്ത് കാപ്പി ഉല്പാദനത്തിന് മുമ്പിൽ ആരാന്നറിയോ??
ബ്രസീൽആണോ?
അതെ...
ഉം കേട്ടിട്ടുണ്ട്..
പിന്നെ കർണാടകയുടെ കോഫി ലാൻഡ്ന്ന്റിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്
അതെവിടാ?
അത് ചിക്ക് മാംഗ്ലൂർ ആണ്
ആഹ്ന് ആഹ് എല്ലാരും ടൂറൊക്കെ പോകുന്ന സ്ഥലം
അതെ അതെ ചിക്ക്മംഗ്ലൂർ കണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ
ആഹ് ഉണ്ട് ഉണ്ട് പിന്നെ കരിമ്പ് കരിമ്പിനെ പറ്റിട്ട് എന്താറിയാ
ആഹ് കരിമ്പിനെപ്പറ്റി പ്രധാനമായിട്ട് പഞ്ചസാര നമ്മള് കരിമ്പ്‌ ന്നാണ് ഉല്പാദിപ്പിക്കുന്നത് അറിയാം പിന്നെ കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യ ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്
നി കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫാക്റ്റ് ഉണ്ടല്ലോ പഞ്ചസാരയുടെ
സൂക്രോസ് അല്ലേ അതെ അതെ.. അതെ പിന്നെ ലോകത്ത് ലോകത്തിന്റെ പഞ്ചസാര പിണം എന്ന അറിയപ്പെടുന്നത് ഏത് രാജ്യന്ന്റിയോ
ചൈനയാണോ ക്യൂബ അ ക്യൂബയാണോ ഒന്നാം സ്ഥാനം..
അതെ
ഓഹ് ഇന്ത്യക്ക് രണ്ടാം സ്ഥാന കരിമ്പ്‌ ഉല്പാദനത്തിന് കരിമ്പൻ എന്ന് പറയുമ്പോ അയാ ചൂട് മഴയുള്ള കാലാവസ്ഥയവേണ്ടത് പ്രധാനായിട്ട് കാര്യപോ ഒരു ഉഷ്ണമേഖലാ വിള കൂടിയാണ്.
അതെ
നമ്മ്ടെ ഇന്ത്യയിലേത് സംസ്ഥാന മുന്നി നിക്കിന്നെന്നറിയാമോ?
ഉത്തർപ്രദേശ് അല്ലേ?
അതെ അതെ ഉത്തർപ്രദേശ്
കേരളത്തിൽ എവിടെയാണ് കരിമ്പ് ഉൽപാദിപ്പിക്ക്ണെന്നറിയാവോ കൂടുതൽ?
ഉം കണ്ണൂരുവല്ലോ ആണോ
ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ലയാ
പാലക്കാട് പാലക്കാടാണല്ലേ?
ഉം പിന്നെ കരി കരിമ്പ് കൂടാതെ മറ്റൊരു വിളയ്ടെയുംകൂടി ജന്മദേശം ഇന്ത്യ ഏതാന്നറിയാത്?
ഇല്ല
പരുത്തി
പരുത്തി ആഹ്
ഉം പരുത്തിക്ക്ഷി കൃഷിക്ക് അനുയോജ്യമായ്ട്ടുള്ള മണ്ണേതാന്നറിയോ?
കറ്ത്ത മണ്ണ്
അതെ ട്രിഗർ മണ്ണെന്നും അറിയപ്പെടും ആമണ്ണ്
ആണ്
ഉം ലോകത്ത് തന്നെ പരുത്തി ഉൽപാദ്നത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാ
രണ്ടാമത് അതുപോലെന്നെ വേറെലൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് നമ്മളിപ്പോ നോക്കിയലോ
ആഹ് ഈ കരിമ്പിൽ രണ്ടാം സ്ഥാനവാണ് പിന്നെ തേയിലയിൽ രണ്ടാം സ്ഥാനമാണ്
സ്ഥാനവാണ് പിന്നെ കുരുമുളക് ക്കെ ഇന്ത്യടെ കുരുമുളക് ഏലം മാം
ആഹ് ക്കു അതെ അതെ അതൊക്കെ ഇന്ത്യയ ഒന്നാംസ്ഥാനം
ഇന്ത്യയ്ടെയാണ് പിന്നെ
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിയധിഷ്ഠിത വ്യവസായവും പരുത്തി വ്യവസായവാണ്.
ആണല്ലേ പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് റബ്ബർ കാണ്ന്നില്ലേ റബ്ബറിന്റെ ജന്മ ദേശഅറിയാവോ?
ബ്രസീലാണോ
അതെ റബ്ബർന്റെ ജന്മദേശം ബ്രസീലാണ്
ആണല്ലേ, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെതാന്നറിയോ?
ലാറ്റ്റൈറ്റ് മണ്ണല്ലേ ലാറ്റ്റൈറ്റ് മണ്ണ് ഇവിടെ കേരള
താദ്യായിട്ട് ഹെൻറി എ വിക്ക്ഹെംന്ന് പറഞ്ഞൊരാളാണ് ആയിര എണ്ണൂറ്റി എഴുവത്തഞ്ച്ലീ റബ്ബർ വിത്ത് കൊണ്ടുവന്നത്
അതെ അതെ പക്ഷെ നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ റബ്ബറ് ഉല്പാദിപ്പിക്കുന്നത്.
അതെ അതെ ആദ്യവായ്ട്ട് റബ്ബർ പ്ലാന്റേഷൻ നടന്നതും ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്ല് നമ്മടെ കേരളത്തിലാ
അത് കേരളത്തിന്റെ കാലാവസ്ഥ റബർ റബ്ബർ കൃഷിക്ക് വളരെ അനുയോ കു കൂടിയ താപ പിന്നെയ് ഉണ്ട് നമുക്ക് നല്ലപോലെ മൺസൂൺ വഴി മഴയും ലഭിക്കുന്നുണ്ട്.
ലഭിക്കുന്നുണ്ട് അതെ പിന്നെ ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടാന്നറിയോ?
ഇല്ല അറിയത്തില്ല
അത് എറണാകുളത്തുള്ള ഐരാപുരത്താ അതെ
പിന്നെ നമ്മടെ കേരളംന്ന് പറയുന്നത് വേറെ കുറച്ച് വിളകളിലുംകൂടെ എന്താ മുന്നിലാ നിയ്ക്കുന്നത് ഉത്പാദനത്തിൽ അതൊക്കെ ഏതൊക്കെയാന്നറിയാമോ?
അത് ആഹ് ആഹ് പുകയില പുകയില കേരളത്തിൽ ഇല്ല
മരച്ചീനി ഇഞ്ചി, ഏലം, റബ്ബർ അതുപോലെ തന്നെ ചുക്ക് ഇതിലൊക്കെ കേരളമാണ് മുന്നില്
ഓഹ് ഓഹ് ഓഹ്
ഉം
ആണല്ലേ കൂട് അതെ കൊറേയൊക്കെ നോക്കി പിന്നെ കേരള ത്തിന്റെ ഈ സുഗന്ധ വ്യഞ്ജനത്തിന്റെ ബോർഡ് എവിടാന്നറിയോ?
സുഗന്ധവ്യഞ്ജചന ബോർഡ് ഉം
അത് കൊച്ചിയില കൊച്ചിയില അതെ എ ഏറ്റവും വലിയ വിപണന കേന്ദ്രം അത് ഇടുക്കിയിലാണ് ഇടുക്കിയിലെ വണ്ടൻമേടാണ് ഏ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം ഇത് അതിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കൊച്ചിയില
ആഹ് ഓക്കേ ഓക്കെ ശരി ബാക്കി നമുക്ക് പിന്നെ നോക്കാം
ഓക്കെ ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഓക്കെ
ഓക്കെ